ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കേക്ക്ന്ന്ണ്ടൊ.
ആഹ് ഗുഡ് മോർണിംഗ്. കേക്ക്ന്ന്ണ്ടല്ലൊലെ.
ആഹ് കേക്ക്ന്ന്ണ്ട്. കേക്ക്ന്ന്ണ്ട് എനെ നല്ല വിശേഷം. ഇങ്ങനെ പോണൂ. നാർത്തെ കഴിച്ചൊ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊ.
ഞങ്ങക്ക് ഇച്ചിരി കൂടെ ഒക്കെ സമയം എടുക്കും. എല്ലാം റെഡി പിള്ളാരൊക്കെ കഴിച്ചു.
അതെന്നെണ് എന്റെയും അവസ്ഥ റെഡി ആയിട്ടുണ്ട് പക്ഷെ കുട്ടികളും കഴിച്ചിട്ടില്ല ഞാനും കഴിച്ചി ട്ടില്ല അവര് എണീച്ചിട്ടെ ഇല്ല എഴുന്നേൽപ്പിക്കണം പോയിട്ട്
ഇല്ലാതെ വരുമ്പഴായിരിക്കും നമ്ക്ക് കൂടുതലാവ്ശ്യം വര്ണ് അപ്പതാ ഇണ്ടാക്കി വെച്ചക്കു വാണേൽ പിന്നെ വലിയ ആവശ്യം ഇല്ല ആഹ് ഇണ്ടാവാതെ എനിക്ക് പുട്ടും പഴവും
പുട്ടും പഴവും
ആഹ് മീൻ മേടിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് അപ്പൊ പിന്നെ അത് ഇന്നിപ്പോ വേറെ കറിയൊക്കെ വെ വെച്ച് കഴിഞ്ഞാൽ മീൻ ആവുമ്പോ പിന്നെ അത് ആവൂല്ലോ
അതെ അതെ ഉ പിന്നെന്താ കാലാവസ്ഥ എങ്ങനെണ്ട്പ്പോ
ഇന്ന് കാലാവസ്ഥ ഇന്ന് മഴയായിരുന്നു ഇന്ന് ഇന്നലെ രാത്രിയല്ല മഴയായിരുന്നു അപ്പൊ ഇപ്പൊ ഇന്ന ഇച്ചിരി രാവിലെ തോർന്ന വന്നിട്ടുണ്ട്
അതെ ആ ഇന്നലെ ഇവിടെ മഴയ ഉണ്ടായില്ല കേട്ടോ ഇന്നപ്പോ ഇതാ വെയിൽ നല്ല സൂര്യൻ ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കുഴപ്പില്ല പറയാൻ പറ്റില്ല ഇപ്പൊ വേണമെങ്കിലും മാറാം ഇപ്പ അങ്ങനെയാണല്ലോ
ആഹ് അതെയതെ അതെ അതെ ഇവിടെ അതെ ഇവിടെ ഇന്നലെ രാത്രിയിൽ അങ്ങനെ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു രാവിലെ ചിരിച്ചിട്ടില്ല എന്നാലും ഞാൻ വേണെ ചിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്
പിന്നെ എന്താണ്
ഇനി എപ്പം എണീക്കും
ആര അവര് ഇപ്പ ഞാൻ പോയി വിളിച്ചാലേ എനിക്കള്ളൂ അതാണ് പോയി വിളിക്കണം പിന്നെ അവര് ലറ്റ് തായിട്ട് ഇന്നലെ കുറച്ച് മൂവീസ് ഒക്കെ കണ്ട കിരുന്നു ദൃശ്യം ദൃശ്യത്തിന്റെ എല്ലാ സീരീ തു കംപ്ലിറ്റആകുക എന്ന എയിമിലായിരുന്നു അവര് അപ്പൊ പിന്നെ ഞാൻവിചാരിച്ചു പോട്ടെ വെക്കേഷല്ലേ കൊട്ടേന്ന് വിചാരിച്ചു ഇനി ആഹ് അതെ അപ്പൊ ഇനി പോയിട്ട്അതുകഴിഞ്ഞ കുറച്ചു കഴിഞ്ഞിട്ട് പോയിട്ടൊന്ന് ഉണർത്തി സെറ്റ് ആക്കണം പിന്നെ ചെറിയ ആൾക്കെല്ലാം ചെയ്ത് കൊടുക്കണം അപ്പ സർജറി കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹെൽത്തിഇഷ്യൂ ഉണ്ടായിരുന്നു ചെയ്തുകൊടുക്കുക ഓക്കെ ആയി വരാണ് പക്ഷെ അത് ഓൾറെഡി ഒരു കുഞ്ഞ കുട്ടെ ആഹ് ഉണ്ട് ഇനി അതിപ്പോ ഇനിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക്പ്പ് പിന്നെ പോണം അപ്ഡേഷന് പോണം എന്തായാലും ആ പിന്നെ സ്റ്റിച്ച് അതിനള്ളില് പോരു വയാണെങ്കില് കുഴപ്പില്ല ഓപ്പൺ സർജറി ആയിരുന്നല്ലോ ഇപ്പൊ സ്റ്റിച്ച് ഇതുവരെ അതിനൊരു അളക്കം ഇല്ല അവിടെ അങ്ങനെ ഉണ്ട് അപ്പൊ എനിക്ക് പേടിയാണ് നല്ല കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചത് അപ്പ അത് തനിയേ പോന്നിട്ടില്ലന്നുണ്ടെങ്കില് അവര് ഒന്ന് അത് കട്ട് ചെയ്യന്ന് പറഞ്ഞിട്ടുണ്ട് ആഹ് അങ്ങനെ അതങ്ങനെ കാണുമ്പോ അവർക്കൊരി ഇതില്ല പക്ഷെ കാണുമ്പോ നമുക്ക് അയ്യോ ഇതിങ്ങനെ ക വന്നാലോ ണ്ടല്ലോന്നത്
ഉം തനിയെ പോകുന്നില്ലേ കട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റത്തൊരു കെട്ടുണ്ടാക്കും കെട്ട് മാത്രമേ കട്ട് ചെയ്യുള്ളൂ ബാക്കിങ്ങ് വലിച്ചിങ്ങ് പോരും ഉം പേടി ടിക്കാൻ ഒന്നുമില്ല
ഉണങ്ങി കഴിഞ്ഞാ പിന്ന വേദന ഉണ്ടാവൂല
ഉം ഉണങ്ങിക്കഴിഞ്ഞാലും വേദന സ്റ്റിച്ച് തന്നെ പോരുന്ന സ്റ്റിച്ചാണെങ്കില് തന്നെ ഇങ്ങ് പോന്ന കഴിഞ്ഞാൽ പയ്യപ്പയ്യെ നമ്മൾ അറിയുകല്ല
അതേല്ലേ
അതേസമയം ഇതിന്റെ അറ്റത്തെ കെട്ട് പൊട്ടി പോയില്ലെങ്കിൽ ചെലപ്പം ആഹ് നമ്മുടെ ഈ സ്റ്റിച്ചിന്റെ നൂല് വലിച്ചെടുക്കുമ്പം ആ നൂലിരിക്കുന്ന ആ ഒരു ചെറിയ ഹോളുകളൾ ഉണ്ടല്ലോ അവടെ ആ അവടെ ഓണക്കായ അങ്ങന അപ്പ അം അപ്പ അവട വേദന എട്ക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് ദുസ് ത്തെക്ക് ചെർതായിട്ട് നല്ല ഉപ്പ് വെള്ള ഉപ്പ് വെക്കു ഒക്ക ചെയ്യുവായിരിക്കും അങ്ങനെ
ളരെ ഉം ഇനിയിപ്പോ മോന് അത് വേഗം തനിയേ പോയാ മതിയായിര്ന്നു എന്നാ പിന്നെ ആ ഒരു ടാസ്ക് ഇല്ല അല്ലെങ്കി അതൊരു വേഷ്മാണ്
അതെ അതെ അതെ ചെലർക്ക്ന്ന് പർഞ് കഴിഞ്ഞാല് ആ ചെലർക്ക് ചെലപ്പോ ആ ദശ കൂടും മൂടും അങ്ങനെ ദശ കൂടുമ്പം ഈ നൂല് അതില് തന്നെ ഒട്ടിയിരിക്കും
ആ മോന്ക്ക് ഇപ്പ ഇൻക്യ്‌ അങ്ങനെ തോന്ന്ന്നത്ട്ടാ ദശ കൂടി പോവോ
ദശ അങ്ങനെ ഒത്തിരി പെട്ടെന്ന് കൂടത്തില്ല ഇഞ് എന്താണെങ്കിലും നൂല് അവ്ടെ ഇരി ക്യ്‌ന്നോണ്ട് അയിന്റെ ഒരു ഹോൾ അവടെ വരോല്ലോ അപ്പം ആ അങ്ങനെ ദഷ് ശ കൂടുമ്പം നൂല് അയിന്റെ ഉള്ളില് ഇരിക്ക്യ്‌മ്പം ഇത് പൊട്ടി പൊറത്തോട്ട് പോകാൻ അതിന് തന്നെ പറ്റത്തില്ല
അതെ ആ
അയിനൊര് സഹായം വേണം ആ സഹായം നമ്മള് നൂല് പൊട്ടിച്ചിട്ട് വലിക്കുമ്പ ഇങ്ങ് പോരും ആ പോരുമ്പം ആ നൂല് ഇര്ന്ന സ്ഥലത്ത് ഒരു ചെറിയ ഹോള് വരും
അതലെ ശ്ശോ ഓ ഓപ്പൺ സർജറി ആയതോണ്ട് അടയാളങ്ങളൊന്നും മാർക്ക്കളൊന്നും ഇല്ലാതിര്ന്നാ മതിയായിരുന്നു കുഞ്ഞി വയറല്ലെ ആ ആ ആര്ക്
അതോണ്ട് തന്നെ ദശ കൂടുവാണെങ്കില് വല്താവ്നൻസര്ച്ച് സ്റ്റിച്ചൊക്ക പൊക്കോളും പാടക്ക പൊക്കോളും
അതെ ലെ ഉം കീ ഹോള് അത് ആൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞതോണ്ടാണ് ഇപ്പം ഞാൻ ഓ പ്പൺ സർജറിയിലേക്ക് പോയതടാ
ആ അത് ഇച്ചിരി ടാ ഇത് ഇച്ചിരി കൂടിയതക്കെ ആണെങ്കി നമുക്ക് കീ ഹോള് വഴി ചെയ്യാം പറ്റത്തില്ല അപ്പൻഡിക്സ് മാത്ര ഒക്കെ ആണെങ്കില്
ആ അപ്പൻ്റിസൈറ്റ്സം മാത്ര അയ്ന്റെ കൂടെ അതെ അപ്പൻ്റിസ് കൂടെ എന്താണ് അപ്പൻ്റിഗോലിതൊ അങ്ങനെ എന്തോന്ന് പറഞ്ഞു എന്തോ ഓരു വേസ് സ്റ്റ് കൊറച്ചിണ്ടാവ്ണ ഒരു സംഭവാണ് അതും കൂടെ ഇണ്ടായത് കൊണ്ടാണ് പ്രശ്നായത് അതെ ഞാനും അതെ നമ്മള് ഇതൊന്നും അറിയുന്നില്ല മോന്ക്ക് അങ്ങൻത്തെ ഒരു ലക്ഷണങ്ങളൊന്നും ഇണ്ടായി ട്ടില്ല ഒരു എടതടവില്ലാതൊരു വയറുവേദന വര അങ്ങനൊന്നുല്യ ആൾക്ക് അപ്പം പിന്നെ നമ്മള് നമ്മള് എ എന്തെങ്കിലും കാൺച്ചാലല്ലേ നമ്മള് അതിന് വേണ്ടി കൺസൾട്ട് ചെയ്യോള്ളൂ അപ്പ ഇപ്പം ഇത്ര സിവിയറായിട്ടുള്ള ഒരു വയറുവേദന വന്നപ്പോ കുട്ടിക്കൊരു ഒന്നോണ്ട് നിക്കാം പറ്റാത്ത ഒരവസ്ഥ വന്നപ്പം നമ്മള് ഓരോരോ ഹോസ്പിറ്റൽലേക്ക് റഫർ ചെയ്യുന്നെനൻസര്ച്ച് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിര്ന്നുന്നുള്ളതാണ് സത്യം അല്ലാതെ ഈ ഒരു മെഡിക്കൽ കോളേജ്ക്ക്ന്നൊക്കെ ഞാന് ആദ്യായിട്ട് കാണ അല്ല നമുക്ക് അതിന്ള്ള ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ഇനി വര്ത്താതിരി ട്ടെ അതാണ് ഉം പിന്നെ എന്താണ് ആ
ക്ക്യാണെല് ഇതുപോലെ ഒരു ആശുത്രി കേസുവായിട്ട് വന്നിട്ട് എന്റെ ഇത്താ പറയാവല്ലൊ ഞാനെക്കെ എന്റെയേക്കെ എന്റെയേക്ക ആയുസ് തീർന്നു അത്രേ മാ ത്രം മനസ്സിനും നൊമ്പരം നമുക്ക് ആ ഒരു അ അയ്ൻ്റെ അവസ് സ്ഥെന്ന് പറഞ്ഞു കയ്ഞ്ഞാ ഒരുടൈയില് മുട്ടിയ ഒരു ഇൻഫെക്ഷനായതാ പറഞ്ഞിരുന്നോ
ആഹ പറഞ്ഞിരുന്നു ആഹ ആഹ ഇൻ ആഹ ഒര് ടൈല് ടൈലിന്റെ ലേ ടൈലിന്റെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ടൈലിൽ നിന്ന് ഇൻഫെക്ഷൻ വരുന്നത് ഞാൻ ആദ്യായിട്ടാ കേൾക്ക്ണേന്ന് പറയാ
അയ്യോ എൻ്റെ പൊന്നിത്ത ആർക്കും പടച്ചോൻ അത് കൊടുക്കാതിരിക്കെട്ടേന്ന് പറഞ്ഞാ
ആമീൻ
ഹൊ വഴിയിലൊക്കെ ഇരിയ്ക്കുന്ന ഒരു പിച്ചക്കാർക്ക് പോലും ഒരു മുറിവോ കാര്യങ്ങളോ വന്നാ പോലും അവർക്ക് പോലും അതിനൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട് പക്ഷെ എനിയ്ക്ക് ഞാനീ ആശു നീ മൂന്ന് മക്കളെ ഇട്ടോണ്ടാണല്ലോ നമ്മളീ ക്ക ഇത് മൊത്തോം എന്ത് ചെയ്യണെങ്കിലും അവരെ നോക്കാൻ ഒരാള് വേണ്ട സാഹചര്യത്തില് ഇപ്പം എന്നെ നോക്കാൻ ഒരാള് വേണം അവരെന്നുള്ള രീതിയിലാ എനിയ്ക്ക് അതുപോലെ എന്റെ മക്കളാണേലും കേട്ടോ ഒത്തിരി അതുങ്ങള് ഒത്തിരി സഹായി സഹകരിച്ച് അതുങ്ങൾ പാവങ്ങൾ എൻ്റെ കുഞ്ഞവനാണെങ്കിൽ രണ്ടര വയസ്സേ ഉള്ളൂ
അതെ ആഹ് ഉം
എന്നിട്ട് പോലും അതിനെ അഞ്ചരമാസം ആയപോ പാലുകൂടിയൊക്കെ ഗുളിക സിറോയിഡ് എടുക്കുന്നോണ്ട് അതിനെ നിർ കുപ്പി പാൽക്കൊടുത്ത് ആഹ്
ഫീഡിംഗ് ഒക്കെ നേരത്തെ സ്റ്റോപ്പ് ചെയ്തല്ലേ
ആഹ് അഞ്ചര വയസ്സായപ്പം അല്ല അഞ്ചര മാസം ആയപ്പം നിർത്തിയന്ന് വെച്ചാ സിറോയിഡ് എടുക്കുമ്പം ഇല്ലെ കുഞ്ഞിനത് പാടാ
ആഹ് അത് ശരിയാ ഉം ആഹ് ചെറിയതല്ലേ ഫീഡിംഗ് മാത്രമുള്ള സമയയിരിക്കുവല്ലോ അപ്പൊ അങ്ങനെ നിർത്തി ആഹ് ഫുഡ് തുടങ്ങില്ലേ എന്നിട്ട് പിന്നെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ കുട്ടിക്ക്
ആഹ് അതിന് ഫുഡ് എല്ലാം കൊടുക്കാൻ നമ്മള് ഇപ്പൊ ഇച്ചിരി ഒരു ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ഇച്ചിരി നെയ് ഒഴിച്ച് ചോറോ അങ്ങനെയൊക്കെ അല്ലേ ആ സമയത്ത് അല്ലെ വല്ല മിക്സിയിലിട്ട് അടിച്ചൊക്കെ പാല് പോലെയൊക്കെ അല്ലേ കൊടുക്കണ്ട പ്രായം അല്ലേ
അതെ അതൊക്കെ
അതിനൊന്നും എനിക്ക് പറ്റുകേ ഇല്ലല്ലോ
ആഹ് അതെ ഉം അപ്പൊ കാല് കാലിന്റെ ഏത് ഭാഗത്തായിട്ടായിരുന്നു
കാലിന്റെ ഈ കണ്ണ നമ്മുടെ ചെറിയ കണ്ണ ചേർത്ത്
അതെല്ലെ അത് എന്നിട്ട് ഇങ്ങനെ ഡ്രസ് ചെയ്യോ ഡെയിലി അവർവന്ന് ഡ്രസ് ചെയ്യോ
അവിടെ വന്ന് ഇൻ അവിടെ വന്ന് ഈ കാലിന്റെ മുറിവ് വന്ന് അവിടെയാണ് ഒന്ന് ടൈലോന്നു മുട്ടിയത്
ആഹ് ആഹ്
അവിടെ പക്ഷെ അന്ന് മുട്ടിയ സമയത്ത് മുറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു
ആഹ് ഒന്നുമില്ല ഒരു പോറൽ പോലുമില്ല
ഒരു പോറൽ പോലും ഇല്ലായിരുന്നു പക്ഷെങ്കില് അവിടെ ചതഞ്ഞ് ആ ഒരു ഭാഗം ആഹ് ചതഞ്ഞു
നീര് വന്ന പോലായിരുന്നോ
നീര് വന്നു വന്നിട്ട് രണ്ട് മൂന്ന് ദിവസേക്ക് അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത ആശുപത്രിക്ക് കൊണ്ട് പോയി കാണിച്ചു അപ്പൊ നമുക്കിപ്പ അത്ര ഒരു നീര് വന്നു ഒന്ന് ഇടിച്ചു അല്ലെ ഇടിക്കുവ ഒരു ചതവ് എന്നൊക്കെ പറഞ്ഞാൽ അല്ല ഒരു അങ്ങനെ അത്ര ഒരു വിഷയമല്ലല്ലോ
അതെ അതെ അതെ
നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടു പോയി കാണിച്ചു കാണിച്ചപ്പൊ അവർ അതിനുള്ള മരുന്ന് അഞ്ച് ദിവസത്തേക്ക് ആന്റിബയോട്ടിക് തന്നു നീര് വലിയാനും വേദന പോകാനും
അതെ അതാണ് ആഹ് ചെയ്യ ആഹ്
ആഹ് അത്ര ആഹ് അത്രയും ചെയ്തു ആഹ് ചെയ്തതായ കഴിഞ്ഞ അന്ന് തൊട്ട് അവിടുന്നങ്ങ് ആഹ് ആശുപത്രി പോക്ക് തുടങ്ങി ട്ട് ഈ ചതഞ്ഞ ഭാഗ അങ്ങ് തൊലി അങ്ങ് ആഹ് ഇച്ചിരി ഇച്ചിരി ഒരു വിള്ളൽ പോലെ ക്കെ വന്ന് അവിടെ അൾസർ പോലെ ആയി മുറിഞ്ഞു പെറക്കി അതങ്ങ് ങ്ങ് ഒരു രണ്ട് വർഷൊക്കെ എടുത്തു അതൊന്ന് മാറാൻ
അതല്ലെ അത്രയും നമ്മള് ചെറീതാണെന്ന് വിചാരിക്കുന്നട്ത്ത് നിന്നാണ് നമ്മുടെ വല്യ സംഭവങ്ങൾ തുടങ്ങണത്
രണ്ട് വർഷം എടുത്തു മാറാണെങ്കിലും ആഹ് മാറിയടുത്ത് അവിടെ വന്ന് തീർന്നപ്പത്തേക്കും അതിന്റെ കൊറച്ച് മുകളിലായിട്ട് വീണ്ടും ഈ മസ് സ്ലിന്റെ പൊറകുവശത്തായിട്ട് ഇതേ ഞരമ്പേലെന്നെ വന്ന് ഒരു ചെറിയ മുറിവ് പോലെ വന്നങ്ങ് പൊട്ടി
അതെ അപ്പൊ നീര് വന്ന് ഒരു ക്രാക്ക് പോലും വരാതെ നീര് കൊണ്ട് മാത്രം അപ്പൊ അത്രയും റിയാ ആണെന്ന് ആരേ പറഞ്ഞപ്പൊത് ഈ ടൈലിന്റെ റിയാക്ഷൻ ആഹ് തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലായി
അത് ഇത് ആഹ് അല്ല അത് ഈ റിമേ ഒരു പോറല് പോലും ഇല്ല എന്ന് പറഞ്ഞാല് നമ്മടെ ഒരു ചെറിയ പിന്നില്ലേ കമ്പി പിന്നില്ലേ കമ്പി
ആഹ് ഒരു വര ഇണ്ടാവും അല്ലെ
ആഹ് കമ്പി പിന്ന് പോലെ ആഹ് ഒരു പ ഇപ്പം നമ്മടെ കാലിൽ ഒരു തൊട്ടാവാടിയുടെ മുള്ള് കൊള്ളൂലേ ആഹ് ഒരു മുള്ളു പോലെ ഈ ടൈല് ഇതിനകത്ത് ഒരു ചെറിയ പീസ് ഒണ്ടായ്ര്ന്ന്
അതെ ആവോ ഒണ്ടായിരുന്നുല്ലേ
ആഹ് ഇണ്ടായിരുന്നു അത് നമ്മൾ ആരും അറിയുന്നില്ല ഇതിന് ഒരു കാൽനൊരു മു ആഹ് ഒരു കാലിലൊരു മുറിവ് വരുവോ ഒരു ചോര വരുവോ ചതയുവോ അടി ക്കയോ ഇടിക്കയോ ഒന്നും ചെയ്യുന്നില്ല അതിന് നമ്മൾ ഇതൊന്നും കാണുന്നില്ല
ഇല്ല ഈ കെമിക്കൽ കണ്ടന്റോട് കൂടി ഒരു പീസ് ഉള്ളിലിരിക്കാന്ന് പറയുന്നതും ഒരു മുള്ള് ഇരി ക്കാന്ന് പറയുന്നതും ഒരുപാട് വെത്യാസുണ്ട്
ആഹ് അപ്പം ഈ കെമിക്ക് ഈ സാധനം ഈ സാധനം ഇതിനകത്ത് ഉള്ളില് പത്തു മാസം ഇരുന്നു
ആവൂ ഫ് അതറിഞ്ഞില്ല
അത് ഇത്രയും ആശുത്രി അതാ പറഞ്ഞത് അന്ന് അഞ്ചൂസത്തെ ആശുത്രി പോക്ക് തൊ ട്ട് തൊടങ്ങിയിട്ട് ഇതാരും കണ്ടുപിടിച്ചില്ല പറഞ്ഞൂം ഇല്ല സ്കാനിങ് എക്സറേ മൊ ത്തോം ചെയ്തു ഇതിലൊന്നും ഇത് തെളിയുന്നില്ല
പിന്നെ ഇതെങ്ങനെ കണ്ടത് പിന്നെ
അത് പഴുത്ത് മുറിവ് കുഴിഞ്ഞ് കഴിഞ്ഞപ്പോ
ആഹ്
എങ്കി ശെരി വെച്ചോ വിളിച്ചാ മതി
ആഹ് ആഹ് ഓക്കെ ഓക്കെ വിളിക്കാം
ആഹ്